ഹലോ ആഹ സുഖമായിട്ടിരിക്കുന്നോ ഉ ആ കാപ്പി ഒക്കെ കുടിച്ചോ
ഇല്ല
മ്മ് മ്മ്മ് എന്താ പനിയാണോ അതോ
പനിയൊന്നുല്ല
മ്മ് മ്മ് ആ വേറെന്താ സ്പഷ്യൽ എന്തൊക്കെയാ
സ്പെഷ്യല് ഒന്നുമില്ല ഉണ്ടാക്കിട്ടില്ല
ആ ആ ആ നിങ്ങക്ക് നാളെ നോയമ്പല്ലേ നോബ് മ്പലെ ആ ഹോബിസ് എന്തൊക്കെയാ ഹോബിസ് എന്തൊക്കെയാണ്
ഹോബീസ് കുറേശ്ശെ പണിയുണ്ട് വേറൊരു വർക്കൂല്ല
മ്മ്മ് മ്മ് മ്മ് ആ ഹൗസ് വൈഫ് ആ ഹൗസ് വൈഫ്
ഹൗസ്
ഹൗസ് വൈഫ് ആണോന്ന്
ആ അതെ ഇങ്ങനെ ചെറിയ പണിയൊക്കെ എടുക്കും കോഷ്യറ്റ് വർക്ക്
എന്തോ
ക്രോഷൃറ്റ് വർക്ക് അറിയോ
പ്രോജക്റ്റ് ആ ഈ അസൈൻമെന്റ് ഒക്കെ എഴുതുന്നാണോ
പ്രോജക്റ്റ് അല്ല ക്രോശേ ഏഹ് അറീല്ലാ? ഹലോ ഹലോ
അതെന്താ വർക്ക്
നൂലിന്റെ വർക്കാണ്
ആ ഹാ ഹ
അതോണ്ട് ബാഗ് ഇണ്ടാക്കും നൂലൊണ്ട്
ആ ഹാ ഹ ഹ ആ കണ്ടി ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്
സ്ലൈഡും ക്ലിപ്പൊക്കെ ഇണ്ടാക്കും
ആ ഹാ ഹ
ആവശ്യണ്ടെങ്കി പറയോണ്ടു
ആ ആ അ വിക്കുന്നുണ്ടോന്ന്
ക്കുന്നുണ്ട് ആവശ്യ ഉണ്ടെങ്കി പറയോണ്ടു ഉം പിന്നെന്താ കുഞ്ഞുണ്ട് എട്ട് മാസായി ഒരു കുഞ്ഞുണ്ട്. പിന്നെ രണ്ട് മക്കള് ണ്ട്. ഓല് സ്കൂൾക്കോണ പ്രായക്കാരാണ്
ആ ഹാ ഹാ
ഉം
ഊം കുഞ്ഞ് രാത്രി ഉറക്കോ
ഒറങ്ങുവൊക്കെ ചെയ്യും എടക്ക് നീക്കും പാലുടിക്കാൻ ഇന്നട്ട് പാലുടിച്ച് കെടന്ന് ഉറങ്ങും അങ്ങനെ ക്കെ. ആൺ കുട്ടിയാണ്
ആ ഹാ ഹാ ആ പിന്നെ. ഉം വീ വീട്ടില് ആരൊക്കെണ്ട്
വീട്ടിലെല്ലാരും ഉണ്ട്. കുട്ടിയേളും ഇമ്മിം ക്കെണ്ട്
ആഹാഹ
ഉം
ആ പിന്നെ ആ ഹസ്ബൻ്റന്താ ജോലി ചെയ്യുന്നെ
ഹസ്ബൻഡ് നാട്ടിലന്നെ പെയിന്റിങും പണിയാണ്
പെയ്ൻ്റിംഗ് ആഹാ ആ. അഹ് കുട്ടികൾ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ടോ
ആഹ് വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്
മ്മ് അതി കുഞ്ഞുമായിട്ട് എന്തോ
ഞാൻ നല്ല അടി കൊടുക്കും വഴക്കൊക്കെ ഇണ്ടാവും ന്ന്
ആഹ് ഹഹഹ മ്മ് എത്രയിലേക്കാ കുട്ടി പഠിക്കണേ
ഒരാള് മൂത്താള് നാലാം ക്ലാസ്സില് രണ്ടാമത്തെ ആള് ഒ ന്നാം ക്ലാസ്സില്
ആഹ് ആഹ് ആഹ് ആഹ് മ്മ് പഠിച്ചോളുവോ എന്നിട്ട് തന്നെയിരുന്ന്
ആഹ് പഠിക്കൊക്കെ ചെയ്യും ആഹ് ഓരു പഠിപ്പി ക്കെയ്യണെ. ഞാൻ ഇവിടെണ് അപ്പൊ നാത്തുമാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോ ഓല് പഠിപ്പിക്കും
പഠിപ്പിച്ചോളും ആഹ് ഹ ആഹ് വേറെന്താ സിനിമയൊക്കെ കാണാറുണ്ടോ
ഇല്ല സിനിമക്കൊന്നും ഇന്ട്രസ്റ്റ് ഇല്ല
ഉം ഹ് ഹ് അപ്പൊ കു കുഞ്ഞിനേം നോക്കി
ആഹ് ആഹ് കുഞ്ഞിനെ നോക്കി ഇങ്ങനെ ഇരിക്കും പിന്നെ ക്രോ നെറ്റ് വർക്ക് ഉണ്ടാവും ചെയ്യും
ആഹ് ഹ് ഹ് ഹ്
മ്മ്
അത് ഞാൻ തുന്നണ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ തുന്നി കൂട്ടിട്ട് ഓരോന്ന് ഉണ്ടാക്കും ബേഗ് ഉണ്ടാക്കി ഷൂണ്ടാക്കി അങ്ങനെ ഓരോ
ഇതെങ്ങനാ പഠിച്ചേ
ഇത് ഞാൻ ആറാം ക്ലാസ്സില് പഠിച്ച ഓർമ്മക്ക് ഇണ്ടാക്കി പിന്നെ യൂട്യൂബിൽ നോക്കിയപ്പോ പലേ സൈസും മോഡലൊക്കെ ലൗ ചിഹ്നത്തിന്റെ മോഡലും ഫ്ലവറിന്റെ മോഡലും ഒക്കെ ഉണ്ടാക്കല് തുടങ്ങി
അപ്പൊ അതിന്റെ മെറ്റീരിയല് ഒക്കെ വാങ്ങാൻ കിട്ടുവോ
ആഹ് മെറ്റീരിയലൊക്കെ വാങ്ങ വാങ്ങു തന്നെ ചെയ്യ നമ്മൾ ഇണ്ടാക്കുവാ കുറേ സമയം വേണം ഉണ്ടാക്കാൻ ഇരിക്കണംന്നുള്ളു
ആഹ് അത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് മ്മ് ചിലർ ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് വച്ചിട്ട്
അത് നല്ല കട്ടിയുള്ള നൂലാല്ലേ അത് ഏഹ്
കുട്ടിക്കൊരു കുപ്പായൊക്കെ ഉണ്ടാക്കിക്കണ് അതുകൊണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ആ നല്ല സോഫ്റ്റ് ആയിരിക്കുംല്ലേ നല്ല സോഫ്റ്റ് ആയിരിക്കുല്ലേ അത്
ആഹ് സോഫ്‌ട് ആയിരിക്കും ആഹ് ഉണ്ടാക്കി വെക്കും വിട്ട് കൊടുക്കും ദൂറൊക്കെ കൊടുക്കും
ആഹ് ഹാ ഹാ
നിങ്ങളൊക്കന്നാലല്ലക്ക ആവുള്ളൂ
ആഹ്
അയച്ച് കൊടുക്കാ ദൂരങ്ങൾക്ക് കൊറിയറ് അയച്ച് കൊടുക്കുന്ന്
എത്രയൊക്കെയ വരുന്ന റേറ്റ്
ബേഗിന് കുറഞ്ഞത് ഇരുന്നൂറ്
ഓക്കെ ചെറുതാണോ അതോ
ഏ
ചെറിയ പൈഗാ
ആഹ അല്ല ഇപ്പൊ കൊറച്ചൊക്കെ സാധനങ്ങളൊക്കെ വെക്കാ
ക്കെ ഈ ഹാൻഡ് ബാഗ മാതിരിയോ ഹാന്ബാഗ് ഒക്കെ പോലെയാണോ
ണ്ടതിന്റെ പോലെ രണ്ടായിട്ടോ ഒന്ന് ഷെബിണ്ടാക്കി വെറും നൂല് കൊണ്ട്ണ്ടാക്കി പിന്നെ മേറ്റ് വെച്ചിട്ടുള്ള ഉണ്ടാക്കിക്‌ണോ മേറ്റ് വെച്ചിട്ട്ണ്ടെ കൊട വക്ക ഫോണ് വെക്ക കൊറച്ച് സാധനങ്ങളൊക്കെ മേറ്റ വെച്ചണ്ടാക്കിട്ട് മറ്റേത് വെർ നൂലോണ്ട് മാത്രം ഉണ്ടാക്കിയത്ണ്ട യിന്നു
ആഹ ഹ ഹ ഹാ അപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാൻ പല അങ്ങനൊക്കെ കിട്ടിയേ
ണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ
ആ ഹ അപ്പൊ ഓഡേഴ്സ് ഒക്കെ വരുവോ
തൊന്നുല്ല
ആ ആ കൊറച്ചറി എ അയില് ഷാണായിരിക്കും കണംല്ലേ ആ ട്ട് അപ്പൊ അടുത്തുള്ളവരൊക്കെ വാങ്ങോ
ആ അടുത്തുള്ളവരൊക്കെ സ്ലൈഡൊക്കെ വാങ്ങിക്ക്ണു
ആ ഹ ഹ ഉ അല്ല ഇപ്പൊ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കൊണ്ട് എല്ലാർക്കും അറിയാവോ
ആ
ആ ആ ആഹ് ഉം യാത്രയോ ക്ക പോവാറുണ്ടോ
യാത്ര പോയിട്ട് കൊറെ ദിവസായിരിക്ക്ണ് ഇവിടുന്ന് അങ്ങോട്ടും പോവും അവിട്ന്ന് ഇങ്ങട്ടും വരും പിന്നെ ട്ടിക്ക് പോവ വേറെങ്ങോട്ടും പോവലില്ല ഇല്ലപ്പൊ കുട്ടിയാവ് ചെറിയ കുട്ടിയല്ലേ
ആ ഹ ഹ
ദൂരക്കൊന്നും പോവാൻ പറ്റൂല
ഉം ഉം പിന്നെ ആ എവിടെ വരെ പഠിച്ചു ആ ആ അത് കഴിഞ്ഞ് പിന്ന് തുറന്ന് പഠിച്ചല്ലേ
ഇല്ല പ്ലസ്ടു കഴഞ്ഞീ കല്ല്യാണം കഴിഞ്ഞീന്ന് പിന്നെ പഠിച്ചിട്ട് ഒന്നൂല്ല പിന്നെ പഠിക്കാനൊന്നും സമ്മതിച്ചില്ല
ഉം ഹ ഹ ആ ഇനി പിന്നെ വേറെന്ത
വേറെ
അവിടെ എന്താ ഉം അവിടെ എന്താ കൃഷിയൊക്കെ
കൃഷിയൊക്കെ ഇണ്ട് കൃഷി വാഴ ഒരു പറമ്പിണ്ട് അയിലെല്ലാതുംണ്ട് ഇന്നെ കെട്ടിച്ചോടുത്ത് ഇവിടെ പിന്നെ തേങ്ങയും തേങ്ങ മാത്രേള്ളൂ തേങ്ങ ചക്കേം മാത്രേള്ളൂ കെട്ടിച്ചോടുത്ത് കൊറെ കൃഷി ചെയ്യ്ണ്ട് നെൽക്കൃഷി ചെയ്യ്ണ്ട് ആടുണ്ട് പിന്നെ ആ അങ്ങനെ കൊറെ വാഴ കൃഷി ചെയ്യ്ണ്ട്
ആ ആ
മുളക് അങ്ങനത്തെ ഒരു പറമ്പില് ഫുൾ കൃഷി ഷിയെ അമ്മോസാക്ക അമ്മുസാക്ക്
ഇല്ല ഹേ പാതല ആ ആ അവര് കട വാങ്ങിയാ ഭയങ്കര കൃഷിക്കാരൊക്കെയാ
ആ
അപ്പൊ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും അല്ലേ
ആ കൊറെക്കെ ഉണ്ടാവും പിന്നെ ഈ തക്കാളി പച്ചമുളക് അങ്ങനത്തൊക്കെ വാങ്ങേണ്ടേ വരും ഉപ്പേരിക്കുള്ളത് അങ്ങനത്തെക്കെ ഇടക്കൊക്കെ ഇങ്ങനെ ഒപ്പിക്കും അതുകൊണ്ട്
ആ ഹഹ
ട്ടി ള്ളോണ്ട്
ഉം ഉം അത് നല്ല കാര്യല്ലേ അവരെ വീട്ടുകാര് ഓക്കേ സപ്പോർട്ട് ആണോ
ങ്ങനെ കൃഷിയ്യാനോ
ആ
ആ ഓലെ മക്കളല്ലേ ഒരു കൊഴപ്പൊന്നുല്ല കൃഷി ചെയ്യുന്നുണ്ട്
ആ ആ
ഞങ്ങൾ അരി അരി പൊർത്ത്ന്ന് വാങ്ങലെന്നേണ് നെൽ കൃഷി ചെയ്യ്ണ്ട്
ആ ഹ ഹ
ക്കെണ്ട് പറഞ്ഞിട്ടെന്താ കാര്യം ഇതൊന്നും ആരും ആർക്കും പറ്റാ ചോറല്ലേ നെല്ലുത്തരിടെ ചോറ് ആർക്കും പറ്റൂല
ഉം
ആ പച്ചാരിയാക്കിട്ട് കൂട്ടും
ആ ആ വെല്യ പാടാ പാടായിട്ട് വെല്യ പാടായിട്ട്
ആ പാടം പാട്ടത്തിന്ട്ത്തുംണ്ടാക്കും പിന്നെ ണ്ടാക്കും
ആ ഹ ഹ ആ ഹ ഹ അപ്പൊ പണിക്കാരൊക്കെയൊണ്ടോ ആ ആ ഈ പൊറ അപ്പൊ ഈ പൊറത്ത്ന്ന് അയൽവക്കക്കാരൊക്കെ വന്ന് വാങ്ങേല്ലേ
പയറൊക്കെ വാങ്ങല്ണ്ട്
ആ അപ്പൊ ഈ മാർക്കറ്റ് വെലക്ക് കൊടുക്കോ അതോ
വെല കൊർച്ചിട്ട കൊടുക്കല്
ഉം അപ്പൊ എന്നൊക്കെ വളം ഉപയോഗിക്കുന്നേ
ആട് ആടാള്ണ്ട് അപ്പൊ ആട്ടും കാട്ടോ പിന്നെ വെണ്ണൂറും കൂട്ടിട്ട് കൊയക്കും എന്താ കൈക്കോട്ടോണ്ട് കെളക്ക്ണെ കാണ ന്ന്ട്ട് അത് ചാക്കിലാക്കിട്ട് കൊണ്ടോവും അത് ഇട്ടൊടുക്കും അങ്ങനൊക്കെ
മ്മ് ആ ആ പിന്നെ ഇപ്പൊ വീട്ടിലാണോ അതോ
ട്ടിലാണ്
ആ അ അപ്പൊ പിള്ളോര് അവിടെയാണോ
പിള്ളേര് അവിടെണ് ആ അവര് നോക്കും പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് ഞാൻ അവിടെ പണിയ പോന്നതാണെ
ആണോ ആ ഹ ആ ഹ ഹഹ ആ കുഞ്ഞിനും ആ ആ ആ ഉം മ്മാറി നിന്നോ ളോ പിള്ളേര്
ആ നിക്കൊക്കെ ചെയ്യും ഞാൻ പ്രസവിച്ച് കെടക്കുമ്പൊളൊക്കെ ഇവിടെത്തന്നെയ്ന്നേ
ആണോ ആ ഹ ഹ
ലെ അവടെത്തെന്നെയ്ന്നു
ആ ഹ ഹ ആ ന്നാ ശെരി ആ ന്നാ ശെരി ആ